ഹലോ
കേക്ക്ണ്ടാ
ആഹ് ആഹ് എന്തൊക്കെ ഇണ്ട് വിശേഷ്. ഓഹ് ചായ കുടിച്ചു ഇനി ചോറ് തിന്നാനായി.
ആഹ് എന്തൊക്കെ ഇണ്ട് വിശേഷം.
ഇപ്പ സുഖം. നന്നായി പോണ്. നല്ല മഴയല്ലേ.
ആം നല്ല മഴ
ഉം ഉം ഉം മക്കളൊക്കെ എവിടെ. ഒറങ്ങ്യാെ. മക്കള്
ആഹ് കൊച്ച് കെടന്ന്
ഉം ഉം ഇവടെ നല്ല മഴയാ. ഇപ്പൊ കൊറച്ചൊരു സം ഉം കൊറച്ച് സമാധാനം ഉണ്ടായിനൂ ഇപ്പോ. അതേപോലെ തുടര.
ആഹ്
കാറ്റുണ്ടൊ ഔടെ.
കാറ്റ് ഇല്ല.
ഇവെടെ എട്ക്ക് കാറ്റടിക്ക്ണ്ട്. കാറ്റടിക്കുമ്പോ കറണ്ട് പോകും.
ആഹ് ആഹ്. ഇവിടെ കരണ്ട് പോണോന്നും ഇല്ലാ
ഉം
റ്റൂലാ. പക്ഷെ മഴയുണ്ട് നല്ല മഴക്കാറും ഇണ്ട്
ഉം ഉം ഉം
ഓഹ് നൊമ്മിമാന്റെ മോള് ബാ ഉം
എങ്ങനെ.
ഏഹ് എടി ചോറെയ്ച്ച് കെടക്കാറൊക്കെ ആയോ?
ഇല്ലെല്ല. ചോറ് ഓരോരുത്തര് ഇങ്ങനെ കഴിക്ക്ണൊള്ളു. ഓരോരുത്തരാറ്ണ മക്കള് എഴുത്ണ വായിക്ക്ണൊക്കെ കഴിയുമ്പ അങ്ങനെ.
ആഹ്
പിന്നെ വേറെന്താ. വടൊക്കെ നല്ലതെന്ന്യാണ്. എല്ലാരും വീട്ടില് എല്ലാരും വന്നോ പൊറ്ത്തില്ലോലൊക്കെ വന്നോ. ഭക്ഷണം കഴിക്കാനൊക്കെ ആയോ.
ഏ പൊറത്ത് പോയവരൊക്കെ വന്നു. ഇനി ഒരാളും കൂടെ വരാന്ണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങ കെടക്കുമ്പോ വെഴുകേ
അഹ് അഹ് ആഹ് മഴന്റെ സൗണ്ടോണ്ടെ ഒന്നും കേൾക്കൂലാറിയാം പൊറ്ത്ത്ക്ക് പോവാനേ കഴിയൂല ഇവിടെ നല്ല മഴച്ചാ നല്ല മഴ നിന്നിട്ടേ ഇല്ല ഇന്നത്തെ മഴ
ആഹ് ഇവിടേ നല്ല മഴയേണ്
ആഹ് അവിടെ ഇത് എന്തന്നൊരു ഫോണിലൊക്കെ ഒരു സൈറം മൊയിനിയല്ലോ അവിടൊക്കെ ഉണ്ടായോ
ഇല്ലാ
ഞങ്ങളെ ഇവിടെ എല്ലാരെ ഫോണിലും വന്ന് എല്ലോട്ത്തും അന്വേഷിക്കുമ്പോ എല്ലാർക്കും വന്നു പിന്നെ നേരം വെള്ക്ക്ണേന്റെ ഉള്ളിലായിട്ട് എന്തോരു നല്ലൊരു മഴയും കാറ്റു ഏറ്റവും ഉണ്ട് ജാഗ്രതാ അർണാട്ട് സ ആദ്യം സൈറം മുഴങ്ങി അപ്പ തന്നെ മെസ്സേജും വന്നു ഫോണ് ഇട്ത്തോക്കാനേ
ഏഹ് ഞങ്ങളെ വാർത്താ ഗ്രൂപ്പ്ണ്ട് ആ വാർത്ത ഗ്രൂപ്പിൽ വന്നായിരുന്നു എല്ലാണ്ട് സൈറനും
ആഹ് അങ്ങനെല്ല ഞങ്ങക്ക് ഇങ്ങനെ വന്ന് സൈറം മൊഴങ്ങിയിട്ട് ഞമ്മളെ ഫോൺ എട്ക്കാൻ വേണ്ടിയിട്ട് ട്ടൊരു മൂന്നര ആവുമ്പോ വന്നു ന്നെട്ട് പറഞ്ഞു ഒര് നാലഞ്ച് മണിക്കൂറിന്റെ ഉള്ളില് ആ സ സമയായിപ്പം അത് ത്തൊടര് അത് അതേപോലെയാണ് ഇപ്പം മഴ പെയ്യുന്നെ കണ്ണ് കാണാ ആൻ കഴിയാത്തൊരു മഴ
പക്ഷെ ഞങ്ങളെ ഇവിടെ ഇന്ന് അധികം മഴ പെയ്തിയില്ലാട്ടാ മഴ പൊടിഞ്ഞേറ്ന്ന്
ആഹ് ഇവിടെ നല്ല മഴയെയ്ണ്ട് ഇന്റെ ഭർത്താവ് എത്തിയിട്ടില്ല അതാണ് പേടി
ആഹ്
ഉള്ളള് കേറി കഴിഞ്ഞാ അമ്മക്ക് ധൈര്യായിട്ട് ഇരിക്കാം എല്ലാരും ഒരുമിച്ചാവല്ലോന്നില്ലേ
എന്താന്ന് കട്ടായി പോയി
എല്ലാരും ഒരുമിച്ചായി ഇരുന്നാല് പേടി ഇണ്ടാവൂല തൊഒരാൾ പുറത്തും ഒരാൾ ഉള്ളിലും ആവുമ്പോ
ആഹ് ടെൻഷനേയിരിക്കപ്പെ
ടെൻഷനാണ് കാറ്റടിക്ക്ണ്ടെയ് ഇന്നലൊക്കെ കാറ്റടിച്ചിട്ട് മരൊക്കെ വീണ്
ആഹ് ഇവിടെ രാത്രി കരണ്ട് പോക്കാണ്
അഹ് രാത്രി ഇണ്ടല്ലോ കാറ്റ് ഇപ്പതാ ഇപ്പം എന്തൊരു കാറ്റ് അടിക്ക്ണ്
ആഹ്
അതാണ് പേടി നമ്മള് ഇരിക്ക്ണെ വീടെ ഞ്ഞ് എന്തൊ ആവാ അറീല നമ്മളെ പോലെ ഇപ്പണ്ടീ അറ്ഞ്ഞിട്ട് കാര്യല്ലല്ലോ ആമീൻ രാത് വെയിലുള്ളതാണ് പേടി നമ്മള് രാവിലെ ആവുമ്പോത്തിനും എന്താ സംഭവിക്ക്ണെ അറിയൂല്ല
പാ ആഹ്
ഉം ഉം
ഓ
പിന്നെ ചോറക്കൊക്കെ എന്താ കൂട്ടാനൊക്കെ
ചോറിന് കൂട്ടാൻ കടല പിന്നെ മീങ്കറിയുണ്ട്
ഉം -ഉം- ഉം
അവിടെയാ
ഇവിടെ പിന്നേ
ഉം ആഹ്
പിന്നെ
ഈ രാവിലെ ഭ ഉം ഭക്ഷണം ഇന്ന്ഞിപ്പ ഇണ്ടാക്കാ പറ്റൂല ഇനി അപ്പപ്പൊ തിന്നാന്ല്ലതൊക്കെ അപ്പപ്പൊ ഇണ്ടാ
ആഹാ
നല്ല തണുപ്പല്ലെ ഭക്ഷണൊക്ക തണു
ആഹ് അപ്പ പണിയൊക്ക കഴിഞ്ഞാർന്നാ
ഓഹ്
വേണ്ട വേണ്ട
ഉം ഇതന്നെ പൊറ്ത്തുല്ലോലൊക്കൊന്ന് വന്ന് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചാലൊന്ന് കെടക്ക
ആഹ് ഇതാ പണി മാത്രൊള്ളു അല്ലെ
ആഹ് പണിയൊള്ളൂ ചെറിയ മകക്കൊക്കെ ഭക്ഷണം കൊട്ക്കാണ്ട് അതാണ്
ആണോ
കഴിക്കാന് അത് കഴിക്കൂലല്ലൊ
പിന്നാലട്ക്കെണ്ടി വരൊലെ
ഉം ഉം ഉം
പിന്നാലെ നട്ക്കണം അല്ലെങ്കി ഫോണ് കയ്യില് കൊട് മക്കള അങ്ങനൊക്കെ ഞാൻ ഫോണ് കയ്യി കൊട്ത്തിട്ട് ഭക്ഷണം കഴിക്കണ്ടാന്ന പറയ എല്ലാരും നല്ല കഴിക്കാതിരിക്ക് അറിം
ആഹ് ഞാനു ഇവ്ടെ അങ്ങൻ തന്നെ പറയാറ്
ഓഹ് ഫോണ് കൊട്ത്തിട്ട് കഴിക്കാണെങ്കി വേണ്ട
അന്നിട്ട് കഴിക്ക്ണ ഭക്ഷണം മതി
ആഹ് അപ്പ ഞാൻ പറയലൊ ഫോണ് ഞാന അലമാറീല് എടുത്ത് വെക്കും ഇന്ന്ട്ട് അനക്ക് ഭക്ഷണം കഴിക്കാ പറ്റൊങ്കി കഴി ഇല്ലെങ്കി കഴിക്കണ്ട എനിക്ക് നിർബന്ധം ഇല്ല അറയ് അപ്പൊ വെഷ്ക്കുവല്ലൊ
ആഹ് വെശ്ക്കുമ്പൊ ഇത് വന്നോളും കഴിക്കാൻ
അള്ള അതന്നെ ഇത്രന്നെ അല്ലാതെ അതിന്റെയൊക്കെ അതുകണ്ടത്ത് ആണ്ട് പറ്ഞ്ഞാല് പിന്നെ അതന്നെ ആവും പിന്നെ അത് ഓൽക്ക് ഒഴിവാക്കാ പറ്റാത്തൊരു സാധനാവും ഫോണ്
ആഹ് അത് ശരിയാ ഇടുത്ത് കഴിഞ്ഞാ പിന്നെ എപ്പഴും വേണ്ടിവരും
ഉം
പിന്നെന്താ
വേറെന്താണ് ഒക്ക നല്ലതെന്നേണ്
ആസ്ഊഷ്വൽ ഒന്നും പറയാൻ കിട്ട്ന്നില്ല
കൊറേ നേരം ഞാൻ ഇങ്ങനെ വിളിക്കുമ്പളേ
ആഹ്
ചോയിച്ച തന്നെ ചോയിക്കാനുണ്ടാവും പിന്നാർഞപ്പ ഈ രാത്രിയാവ്ണതോട് കൂടി നമ്മള് രാവിൽകത്ത പണികളൊക്ക കഴി ച്ചിട്ട് രാത്രി ഒന്ന് വേഗം ഒറ്ങ്ങണേ എന്നുള്ളൊരു സംവിധാനം നിക്ക അപ്പൊ ഇതിനൊക്കൊക്കെ ഒക്ക ക്ഷീണിച്ചിതായി പിന്നെ മക്കള്ക്ക് സ്കൂൾ ലീസം മഴ പെയ്യുമ്പളാണ് പേടി മക്കള് സ്കൂൾ ക്ക് പോയി കഴിഞ്ഞാല് കാറ്റും മഴയു ആയാല് നാളപ്പ ഞായറാഴ്ചയല്ലെ ആഹ് ഒരു സമാധാനണ്ട്
ആഹ്
പിന്നീണ്ട് ട്ടോ വീട്ട്ലായാലും ഐലേറെ പേട്യന്നേണ് വെള്ളം കാണാം പോക അമ്മാര്ത്തെ പണിയൊക്കട്ക്കോലൊ
ആഹ് ആഹ്
സ്കൂൾലായാലും അവടെ നിന്നാ മതി അവടെണ്ട് ന്ന്ള്ളൊര് ഇതിണ്ടാവും
ന്റെ കാലം കഴിഞ്ഞ കൊച്ച് ഒർങ്ങ്യാറ്ന്നു ഇപ്പണീച്ച്
ആഹ് ചെറുതാവുമ്പ അങ്ങൻ തന്നെ കൊറേ ഒറങ്ങും കൊറെ ണീക്കും
ആഹ് പ്രസവിച്ച്ട്ട് പതി പതിനാറ് ദിവസായ്റ്റൊല്ലോയ്
ആഹ് അ അപ്പ പിന്നെ നോക്കണ്ട അത് രാത്രി പക രാത്രി പകലാവോൽക്ക് ഞമ്മളൊന്ന് ഒർങ്ങി വരുമ്പോ ഓൽക്കത് പകലാ രാത്രീണല്ലേ ആ സമയത്തൊക്കെ കരച്ചില്
അതല്ല അങ്ങനെ വെല്ല്യേ കരച്ചിലില്ല ഐന് വെഷ്ക്കുമ്പോ മാത്രം ആഹ് അല്ലാണ്ട് കരയൊന്നുല്ല
ആഹ് ആഹ് ആഹ്
ഉം
പാല് കൊട്ക്ക്ണെ കുടിക്ക്ണെ ടൈമല്ലെപ്പൊ എപ്പളും വേണ്ട്യേരോലോ
ആഹ് അവള് പ്പൊ ഒറക്കത്തീന്ന് ണീച്ച്ട്ടൊള്ളു അപ്പൊ അതാ കരിച്ചിലേക്ക്ണെ
ഏഹ് ഒരു മോ ഒരു മോളേഒള്ളോ
ആഹ് ഇപ്പ പ്രസവിച്ച്ട്ട്ള്ളൂ
ആഹ് ഉം ഉം ഉം ഈ മഴയൊക്കാവുമ്പളേയ് ഓൽക്ക് തണുപ്പും സഹിക്കാൻ കഴിയൂലേ നല്ല പ നല്ലോം പൊതച്ച് കൊട്ത്താ മതി നല്ലെ ചൂട്ള്ളത് ട്ടാലേ അല്ലെങ്കി തടി വെർതേ പോകും മക്കക്ക് തണ്പ്പ് കൂടുതലായാല്
ട്ട് തണ്ത്ത് വെറച്ച്ട്ട്
ആഹ് എവ്ടീം കാണിക്കാതെ മൊഖം മാത്രം തൊറന്ന് വെച്ച്ട്ട് അതില് പൊത്യാ അല്ലെങ്കിൽ തടി വെർതേ പോകും തൂക്ക കൊറവ് വെരും
ആഹ്
ഈ തണ്പ്പ് കൂടുതലായ ഞമ്മക്കെന്നെ സഹിക്കാൻ കഴിയ്ന്നില്ല
ആഹ് ആഹ് അത് ശെരിയാ ഭയങ്കര തണ്പ്പാ നമുക്കെന്നെ അപ്പ കൊച്ചിന്റെ കാര്യം
ഉം ഇനിക്കതാ കാല് നെലത്ത് വെച്ച്ട്ടെയ് കാല് വേ ദന ട്ക്കാ നെലം തണ്ത്ത്ട്ട്
ആഹ്
കട്ട്ലേല് ലിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കാ
പിന്നെന്താ
ഏതില ഇപ്പം ഫസ്റ്റിൽ തന്നെ മഴ വന്നു ഒന്നും സംഭവിക്കാതെ രിക്കട്ടെ വെള്ളം കൊണ്ട് ഇതുവരെ ഞങ്ങക്ക് വെള്ളല്ലാത്ത പ്രശ് നേന്നു
ആഹ് അവടെ ആ ഭാഗത്ത് വെള്ളോല്ല
വെള്ളല്ലേയ്നു വെള്ളം ലാസ്റ്റ് ക്കായേന അപ്പളാണ് ഇടമഴ പർഞ്ഞിട്ടൊര് മഴ വന്നു ആ മഴയോണ്ട് പിന്നീം കിട്ടി വെള്ളം കിട്ടി ഇപ്പോ അത് ഓവറാവാഞ്ഞാ മതിന്നൊള്ളൂ
ഓവറായാലും കൊഴ്പ്പാണ് ലേ
കൊഴ്പ്പാണ് വെള്ളം വെള്ളത്തിന് വെള്ളം തന്നെ വേണം പക്ഷെ ആഹ് നമുക്ക് എന്തിനും വെള്ള വെള്ളല്ലാതെ നമ്മോട് ഒരിക്കലും കഴിയൂലല്ലോ എന്തിനും വെള്ളാണ് വേറെ എന്തെങ്കിലും ഭക്ഷണം. ക്കേണെങ്കി പിന്നിം അമ്മള് വെള്ളം കുടിച്ചിട്ടേങ്കിലും ഭക്ഷണത്തിന്റെ തിനെ നിയന്ത്രിക്കാം. പക്ഷെ ഈ വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ.
ആ ആ വെള്ളം തന്നെ വേണം.
ഉം പിന്നെ
പിന്നെ
അവ്ടെയൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ലല്ലേ.
ഇല്ല ഇവടെ വെള്ളത്തിന് കൊഴ്പ്പൊല്ല. ഇവടെക്കെ നല്ല വെള്ളാ. നല്ല കണ്ണീര് പോൽത്തെ പൂവൻ പഴം പോൽത്തെ വെള്ളോ അവ്ടെങ്ങനെ വെള്ളത്തിന് കട്ടിപ്പ് ഒക്കെ ഉണ്ടോ.
ആ വെള്ളത്തിന്റെ പ്രശ്നം തന്നെ വരുവാ. അയ്ന് ഓരോ വീട്ട്ലും നാല് ഒരു ഒരു കെണറ്ണ്ടെങ്കില് അതില് നാല് മോട്ടർ അഞ്ച് മോട്ടറൊക്കെ കൊണ്ടന്നു വെക്ക ആര കെൻ എയ്ലാണോ വെള്ളല്ലേ അയ്ലാണ്ട് കൊണ്ടെന്നെക്കാ
അള്ളോ.
അങ്ങനൊക്കെയ്ന് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത്.
ആഹ്.
മഴ കൂടുതലാവുമ്പ ഇനി കെ കെൺറ്റ്ക്കൊന്നും പോയോക്കീട്ടില്ല മൊ ഞാന് മോട്ടറൊക്കെ താഴേക്ക് എറക്കി വെച്ചിന് അതൊക്കെ മേലേക്ക് വെക്കണ്ടിരും. വെള്ളം കൂടുതലായാല്.
ആ പ്പ് ഇത്ര വല്ല്യ മഴയ്ണ്ട അവ്ടേ
നല്ല മഴയാണേയ് ഇന്നലെ പെയ്ത മഴയാ നിന്നിട്ടില്ല.
ആഹ് ആഹ് ആഹ്
ഇന്നലെ തുടങ്ങിയതാ ഇതേ പോലെ പെയ്യല്. കൊർച്ച് സമയം ഒരു സമാധാനം ണ്ടാവുള്ളോ.
ഇവടെ പെയ്യുണ്ട് എന്നാലും കൊഴപ്പല്ലാത്ത വിധത്തില നിക്കണേ വല്യ കൊഴപ്പല്ല.
ആ ഇവടെ പെയ്യുമ്പോ നല്ലോണം. എവ്ടന്നോ വെള്ളം മോട്ടർ അടിച്ച് അത് പോലെണ്ട് പെയ്യും. കൊറ കൊർച്ച് സമയം നിന്നരും പിന്നിം അതന്നെ.
ആ അതെ ഒരു കോള് വര്ന്ണ്ട് ട്ടാ ഞാൻ വിളിയ്ക്ക.
എങ്ങനെയാ
ഒരു കോള് വര്ന്ണ്ട് ഞാൻ വിളിക്കാം.
ആഹ് ശരി.
ആഹ് ശരി.